അലോ കേൾക്ക.
ഉം കേൾക്കാ സുഖാണോ?
ആഹ് സുഖം.
ഇപ്പൊ എങ്ങനെണ്ട് മഴൊക്കെണ്ടാ അവിടെ?
ആഹ് മഴ തൊടങ്ങി
ആഹ് ഇവടന്ന് മഴ കൊറവ്ണ്ട് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഫുഡൊക്കഴിച്ചോ?
ആഹ് കഴിച്ച് ആ കഴി
എന്താ ഫുഡ് ഇണ്ടായിന്. പിന്നെ നമ്മള് ദോശൺ ദോശല്ലേ. മനസ്സിലായി ഉം പിന്നെന്ന് സ്കൂളൊന്നുംല്ലല്ലോ ഓളിടെല്ല എല്ലാവർക്കുലേ
ആ ഞാൻ മുൻ കെ ജിയിലുള്ള കുട്ടികളാള്ളത് കെ ജി ആ എൽകെജി ഒക്കെള്ള പ്പപ്പ ഞമ്മള് കുട്ട്യേളെ പട് ക്കാണെങ്കിലും കുട്ട്യേക്കൊന്ന് മനസ്സിലാവന്ന രീതിയിൽ പഠിപ്പിക്കണല്ലോ ന്തരോ പിന്നെ ഫുഡൊക്കെ കഴച്ച്. ങ്ങക്കേതാ ഇഷ്ടം ഫുഡ് ഇഷ്ട ഫുഡ്.
ഫുഡ് ഏതുണ്ടാക്കും.
ഏ എല്ലും എല്ലാത്തിലും തലടും പറയിലേ?
പിന്നെ ഉം നമ്മക്ക് മന്തിയാണ് ഇഷ്ടം നമ്മള് മന്തി മന്തിന്റെ ആൾക്കാര ഇവിടെ വടെ ഫുഡ്ണ്ടാക്കിയന്നും പ പക്ഷെ ഹോട്ടൽത്തെ മന്തിയാണ് ടേസ്റ്റ് ങ്ങള് ണ്ടാക്കിയ മന്തി ഒര് ടേസ്റ്റുല്ല പറയ്ണണ്ട് മക്കള് ഒരു കട്ട്യേളാണെങ്കിലും ഓൽക്ക് ഹോട്ടൽത്തെ മന്തിയിലാണ് ഭയങ്കര പ്രിയ ഓട്ട് ഹോട്ടൽത്തെ മന്തി പ്രത്യേകം വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ
അ ആ അതൊക്കും.
ഉം അപ്പൊ ഹോ എല്ല ഹോട്ടല്ത്തെവിടൊന്നുണ്ടാക്കണ്ട ബിരിയാണിയാണ് അതന്നെണ്ട്
എസൻസൊക്കെ ഉപയോഗിക്ക്ണ് ണ്ടോ?
അതന്നെ ഹോട്ടൽത്തെല്ലും ഹോട്ടൽത്തെ ഇവിടെള്ളന്നും വേണ്ട. ഫുൾ ബിരിയാണി ആണെങ്കിലും എല്ലാം ഹോട്ടലത്തെ മതി നല്ല രസള്ളതാണ് പിന്നെ ഇപ്പന്തെണെങ്കിലും ഉ ഫള്ളാണെങ്കിലും പിന്നെ പുറത്ത് കറങ്ങാൻ പോണ ഭയങ്കര ഇഷ്ട കറങ്ങാൻ പോണത് ട്രിപ്പ് അടിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടണ് ആഹ് എടക്ക് പോവാറുണ്ട് പ്പൊ വയനാടൊക്കെ പോയിട്ടുണ്ടായിന ഇതിന് മുമ്പ് വയനാട് റിസോട്ട് പോലെ മിനിയൂട്ടി റിസോട്ട് അങ്ങനൊക്കെ പോയിട്ടുണ്ട് നിങ്ങള് റിസോട്ടില് പോയിട്ട്ണ്ടോ
ഇല്ലില്ല റിസോട്ടിലൊന്നും പോയിട്ട്ല്ല
ആ കറങ്ങാൻ പോവാറുണ്ടോ ട്രിപ്പൊക്കെ കുട്ടികൾക്ക് സ്കൂളിലാത്തന്നൊക്ക്
ഇല്ലില്ല ഇപ്പൊ ആര് പോയിട്ടൊന്നുല്ല
അങ്ങനെ പോണതാണ് കുട്ട്യേക്ക് വിനോദം അങ്ങനങ്ങനെ നമ്മള് സ്കൂളിന്ന് പോകാനാണെകിലും കൂടുതൽ നമ്മള് പേരൻസിന്റെ കൂടെ പോകുമ്പോ ഭയങ്കരൊര്താണല്ലോ കണക്റ്റീവാണല്ലോ കുട്ട്യേൾക്കാണെങ്കിലും എല്ലാരും ചോയ്ക്കുമ്പോ ആ ഞാൻ ഇങ്ങോട്ടേക്ക് പോയി ന്റെ മോളങ്ങനെ പറയാ ങ്ങൾ എങ്ങോട്ടേക്കും ഇന്നെ കൊണ്ടോവുല ഇങ്ങൾ എങ്ങോട്ടേക്കും കുണ്ടോവൂല വാ കുള്ള കുട്ടികളൊക്കെ എല്ലോട്ത്തും പോയി നിങ്ങൾ മാത്രം കുണ്ടാകാത്ത ഉണ്ടാവുള്ളു നിങ്ങക്ക് എട്ക്കും പോവാനും ആവുല അങ്ങനെണ് ഇങ്ങനെണ്
പോയിനി കോഴിക്കോട് ട്രിവാൻഡ്രം ഒക്കെ
ആഹ് ആഹ്
മൂന്ന് മക്കളാണ് മോനും മൂ ത് പതിനാല് വയസ്സായി മോൾക്കം പത്ത് വയസ്സ് മാമി ചേർതാണ് വിട്ട് എട്ട് മാസായി
ചെറി മാ മോനില്ലെ
ഇല്ലല്ല ചെറുത് എട്ട് മാസായി കുഞ്ഞി ആണ്
ആഹ് ആഹ് ആഹ് എന്റെത് ചെറ്ത് ഫസ്റ്റ്ത്തത് കെ ജിൽ പഠിക്കുന്ന ഒന്ന് നൈസറിയിൽ അംഗനവാടി പോണതേ ഉള്ളൂ
അതെ
ഇവരാണ് ഈ പറയുന്നത് ഫോൺമല് ഫോൺ കിട്ടണ അയ്നാണ് കരയണത് ഫോണ് കിട്ടിയാൽ കരച്ചില് നിർത്തും എന്തിന്പ്പോ ഫുഡ് കഴിക്കാണെങ്കിലും ചായ കുടിക്കാണെങ്കിലും എന്തിനും ഫോണ് നിർബ ബന്ധ ഫോണില്ലെങ്കില് വാശിയാ. ഒരാക്ക് ഫോ ഫോണ്കൊടുത്തിട്ട് കാര്യല്ല ഒരാൾ ഫോണ് കയ്യി കൊടുത്താല് മറ്റാക്ക് ഫോണ് തന്നിട്ടില്ലല്ലോ അപ്പ നിങ്ങള് ഓ ക്ക്മാത്രേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് തന്നിട്ടില്ലല്ലോ ആഹ് അങ്ങക്ക് ഓളെ ഇഷ്ടൊള്ളൂ. അതാണ് ഇതാണ് ക്ക പറഞ്ഞിട്ട് ഇവര് തമ്മിൽ പേരും കച്ചറ ഉണ്ടവാ
ആഹ് വീട്ടിൽ ആരൊക്കെണ്ട്
ഫാദറ്ണ്ട് മദറ്ണ്ട് പിന്നാ ബ്രദറ്ണ്ട് പിന്നാ ഹസ്ബന്റ് കു കുട്ടികള് ഞാന് പിന്നാ അങ്ങനായി വരും അപ്പോ ഇവർക്കാണെങ്കി ഫോൺല് ഭയങ്കര ഫോൺ അഡിക്റ്റേഷനാ ഫോണ ഇല്ല നിക്കൂല അതെ അതെ ഇപ്പത്തെ സാഹചര്യത്തിൽ ടെക്നിക്കൽ പരമായി കുട്ടികള് പുരോഗതി കൈവരിച്ചോണ്ടിരിക്കയല്ലേ ഇപ്പൊ മൊത്തത്തില് ഫോൺമലാണല്ലോ ഇപ്പൊ കൊറോണ കാലം മുതല് ഫോണാണല്ലോ കുട്ടിക്ക് ഏഹ് വിദ്യാഭ്യാസത്തിന്റെ കാരണത്തിനൊക്കെ
അതെ
അങ്ങനെ ട്യൂഷനാണെങ്കിലേ ല്ലും ഓഫ് ഓൺലൈൻല് ഇപ്പൊ ക്ലാസ് ണെങ്കിലും ഓൺലൈ കുട്ടികളായിട്ട് ഒതുങ്ങി ചേർന്നി ഒന്നും കുട്ടിയക്കില്ല ഇപ്പൊ ആദ്യക്കെ നമ്മള് ചിരട്ടനോടൊക്കെ കളിക്കായിരുന്നു എവിടെങ്കിലും കളിക്കണ്ടവും ഇപ്പൊ മൊത്തത്തില് ഇലക്ട്രിക് വണ്ടി അതുപോലെ തന്നെ സൈക്കിള് പിന്നെ ഫോണ് ഉമ് അതെ ഇപ്പൊ മ മൊത്തത്തില് ഫോണ് ടി വി അങ്ങനത്തെ ഇതിലേക്ക് എഡ്യൂക്കേറ്റ് മാറിക്കൊണ്ടിരിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലും ഒന്നാമത്പ്പ മയേയോണ്ട് പകർ ച്ച വ്യാദികൾടെ ഇത് കൂടുതലാണ് പി പനി വന്ന് ന്റെ മോക്ക് പനി വന്ന് അവക്ക് കൗണ്ട് കുറവാണ് പറഞ് പിന്നെ എനിക്ക് ഓൾത് കിട്ടി വൈറസ് വൈറൽ പനീക്കെ ആയിട്ട്. പിന്നെ ബ്ലഡ് ബ്ലഡില് ഇൻഫെക്ഷന് ഉം ആഹ് അതെ കൊർചേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക് യണ് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞ ഇപ്പ റെഡി ആയി സ വന്നിട്ടേ എള്ളൂ അതങ്ങനെ അതെ
ഒക്കെ ആയിട്ട് ഇപ്പൊ രണ്ടു ദിവസായിട്ട് എണച്ചിട്ടേയില്ലാരും ഇപ്പൊ കൊറച്ച്--ട്ടാ ജോലിയൊക്കെ ചെയ്യുന്നെ
ആഹ് അങ്ങനെ ഇ കയ്യൂലപ്പം പകർച്ചവാദികൾ നല്ല വേദന ഉള്ള പനിയാണ് ഇപ്പോ വരുന്നത് മേല് വേദന പിന്നെ വേദന തീരാണ് എനിക്ക് ബാലൻസ് തെറ്റുന്ന പ്രശ്നേനു പനിക്കുമ്പോ നിക്കുമ്പോളൊക്കെ ബാലൻസ് തെറ്റി വീഴാൻ പോവാ അങ്ങനത്തെക്കെ പ്രോബ്ലംന് എനിക്ക് എന്നിട്ട് തീരെ കയ്യിലെയ്‌നു അവുടാ നമ്മള് ഹെൽത്ത് സെന്റർ ഉണ്ടായി ഇവിടെ അടുത്ത് അപ്പൊ നമ്മള് കാണിച്ചിട്ട് ഇൻക്കിന്നിട്ട് അതൊന്നും മാറ്റം കിട്ടിട്ടില്ല ന്നിട്ട് ഞാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണി ച്ചപ്പോ അവിടുന്ന് ആന്റിബയോട്ടിക്കുണ്ടാവും ആന്റിബയോട്ടിക് തന്നാ മ്മക്ക് കൂടുതൽ മാറും ഈ മൂന്നു ദിവസത്തെ ഷെ ഷെഡ്യൂളുണ്ടാവും ആന്റിബയോട്ടിക്കിന്. അത് കറക്റ്റ് കഴി ച്ചാൽ മരുന്ന് കുടിക്കണം കറക്റ്റ് കഴിക്കണം ഈ ഹെൽത്ത് സെന്റർന്നങ്ങനെ ആന്റിബയോട്ടിക് രൂല അത് ഓല് അതേ മരുന്ന് മാത്രേ തരുള്ളൂ. പ്പ ആ മരുന്ന് കുടിച്ചിട്ടൊന്നു ഇൻക്ക് വല്ല്യാകോ കിട്ടിട്ടില്ലേയ്നു. ഇന്നിട്ട്പ്പൊ പിന്നവ്ടാ പ്രൈവറ്റില് പോയപ്പം ഇപ്പൊ തല പൊന്തി നിക്ക്ണത് അതോണ്ടാ.
ആഹ്
ഒന്നാമത് ഉം അതെ അല്ലാതെ കയ്യൂല ഗു മ്മക്ക് കുട്ട്യോളാ നോക്കണ്ടിയല്ലേ ഞ മ്മള് വെയ്യാതവ്ടെ കെട്ന്നിട്ട് ആരോക്കാന.
വീട്ടിൽത്തെ ജോലിയൊന്നും ആവയില്ലേ?
അതന്നെ വീട്ടിലെ ജോലിം കയ്യണോ അയിന്റെടയില് മോള് കെ ജി പഠി ക്കിനാണ് അപ്പോത്തിനോക്ക് സ്നാക്സെല്ല റെഡിയാക്കി ഓളെ സ്കൂളേക്ക് വി പറഞ്ഞയക്കണോ അപ്പൊത്തിന് മറ്റ് റ്റോള് എണീച്ച ആ പനിയായാ പിന്നെ അധിഗൊരു കു താണ്. മെ പൻ ഉച്ചകക്ക് പപ്പായ ഉണ്ടയിനു പിന്നെ ഇനി മീന് മീൻകാരൻ വരാനൊണ്ടെ ഫിഷ്മാനെ. വരാനിണ്ട്. ഇഞ്ഞ്പ്പോ അവ്ടുന്ന് വാങ്ങാന് ചോറ് അടുപ്പത്താണ്.
അടുപ്പിലാ വെക്കല് ഗ്യാ
ആഹ് അടുപ്പില ഏ ഏ അടുപ്പില് ചോറ് വെച്ച ഗ്യാസ് കൂടുതലാവേ ഗ്യാസ്
ആഹ് ഇപ്പല്ലാരും അടുപ്പന്നെ ഉപയോഗിക്കൽ അധികം.
ഉം ആഹ് ചോറടുപ്പത്ത് വെക്കു വാക്കി മൊത്തം ഗ്യാസിലാണെങ്കിലും ചോറടുപ്പ് ത്ത് വെക്കും ആഹ് ഇൻ്റെ മോള് വയങ്കര ഫോണുനുമാ ഇൻ്റെടുത്ത് വന്ന് ഒട്ടി നിക്ക ഫോണ് കിട്ടുവല്ലോ. ഇതിനു വേണ്ട ആഹ് ഫോണ് ട്ടാൻ വേണ്ടി. മറ്റോള് കളിക്കിണ്ട്. ഓള് കളിക്ക്ണ്ട് ഓള് കളിക്കുമ്പോ ഇവക്ക് ഫോണാ കിട്ടണ്ടത്. ഓ കളിയല്ല വെല്ത് ഈ ഫോണ് കിട്ട് ആനെ കൂടുതലാവുമ്പളെ ചെറിയ കുട്ട്യാളാണ് കണ്ണിനെന്തെങ്കിലും പ്രശ്നാവേ. ഫോണ്ങ്ങനെ കാണാണെങ്കില് ഇപ്പൊ ഞാൻ ഇന് അംഗനവാടി പോവാണെങ്കി ഇൻക്കാ പ്രശ്നല്ലെയ്നു. ഇവ്ള് ആഹ് പിന്നെ ഫോൺ ആ ടൈമിനോൽക്ക് പിന്നെ കെടുത്താ മതി അത്രയും ടൈമ് ഫോണ് കാണാതെ നിക്കാണ് ഇത് പക്ഷെ അഹ് ഇപ്പോ പനിയായിട്ടേ നഴ്സറീലും ഇപ്പ പോആൻ വിടാൻ പറ്റാത്ത പ്രയാസാണ്. ഉം ഞമ്മളെ കുട്ട്യാളാണെങ്കിലും വേറെ ചെറിയ മക്കളപ്പർത്ത് ഏഹ് നഴസറീൽ വര്ണതല്ലേ നമ്മള മ്മളേന്ന് ഒന്ന് കിട്ടിയ ഓൽക്കും വയ്യാതാവു ചെറിയ മക്കളാണ്. ഇമ്മുണിയേ റ്റെപാറും തീരെ ഇല്ലാത്തോലാണ് ഉ ട്ട്യാൾക്കൊക്കെ അപ്പൊം ഓല്കൂടി നമ്മൾ ആഹ് ഓക്ക് പനി ക്കുറവുണ്ട് പക്ഷെ നല്ല കഫാ. കഫും, ചൊമേം ഭയങ്കര ക്ഷീണം ക്ഷീണം ഭയങ്കര ക്ഷീണം അതൊന്ന് റെഡിയായി ട്ട് അങ്ങനെ ഓ നഴ്സറിൽ പറഞ്ഞയക്കണം ന്ന് പറഞ്ഞിട്ട് നിക്കാ ഓള് പോണി ല്ലാന്ന് പറഞ്ഞിക്കാണ് പ്പോ കൊർച്ചീസം പോകാതിന്നീന്നില്ലേ പനിയായിട്ട്. ഭയങ്കര മടിയാ ആഹ് ടൈമാകുബോത്തിന് പത്ത് മണി ന്നുള ടൈമാകുംബോത്തിന് ഇവിടെ വയറുവേദന തുടങ്ങും
അ ഹാ ഹാ ഹാ സ്കൂൾണ്ട്.
ആഹ് ടൈം കഴിഞ്ഞാ പിന്നെ വയർ വേദന മാറി അങ്ങനാണ് ടൈമിന് കറക്റ്റ്നോക്ക് വയർവേദന വരും
ഹ ഹ അതെയോ
ഉം ആ ടൈമ് കറക് ച്ചിരി വയറുവേദന അല്ലെങ്കിൽ ഓർക്ക് ഒരു പ്രശ്നുംല്ലാ ഓള് കളിക്ക്ണേൽ ഒന്നും ഒരു പ്രശ്നല്ലാ ഓക്കപ്പം
ആ
ആഹ് ഇപ്പം പറയാ മറ്റോള് വിളിക്കിണ്ട് ആ വാ കളിക്കൻ നമ്മക്ക് വാന്ന് അപ്പൊ കളിക്കാനാവൂല ഓക്ക് ഫോണ് മതി. ഒള് ഫോണ് തന്നീന്നല്ലോ ന്നിട്ടല്ലേ കളിക്കല്.
ഹലോ ആ അതെയാ
അഒന്നും തരൂല്ല എന്നിട്ടങ്ങൾ കളിക്കാൻ പറയും ചെയ്യൂ
ആ
ചെർതങ്ങനെ ഒ ഐനാണ് കിട്ടാൻ വേണ്ടിയാണ് ഇന്റെ ത മടിയിൽ ഇരിക്കിണത്
ആഹ് അഹ
ഉം മറ്റേ മോള് അവിടെ പോയി കളിക്കിണണ്ട് ഓള്ണ്ടവിടെ വിളിക്കണേ ചെറുദിനാണ് വാശി
അതെയാ വലുത് ത് അങ്ങനെ വാശിയില്ല
ഉം വൽതിന് അങ്ങന അത്ര വല്യ വാശി ചെറുദിന് നമ്മള് താലോൽച ഓമൻച്ച കുട്ടെളല്ലേ
പറഞ്ഞാലും മനസ്സിലാവുല്ലാ
ഉം പറഞ്ഞാചെ ചെൽപ്പനോട്റിയും ഫോണൊന്നുംൻക്ക് മാണ്ട ഇങ്ങള് പോവോന്ന് ചോയ്ക്കും
അതെയാ
ചെറേ മക്കളല്ലേ ഇപ്പച്ച ണ്ടാ ഇപ്പൊ നോക്കിട്ട് കാര്യല്ല ഇപ്പൊ ബഹുമാനൊക്കെ കൂടുതലായി പോയി ഹി
ആയി ന്നാശരി
തില്ലല്ലോ ഇന്ന് എന്നാ പിന്നെ ഫുഡ്ഡൊക്കെആയോ
ടൈം. ആയി ആ ടൈം ആയി പത്തര ആയി പത്ത്
ഫുഡ് പിന്നെ ഫുഡൊക്കെ എന്താന്ന് ഉച്ചകത്തെ
ഉച്ചക്ക് മീന് ചോറ്
എന്ത് ജ മീനാ
മീൻ മത്തി ഇങ്ങക്കന്തോ
ആഹ് ആഹ് ഞമ്മള്
ആ മത്തി വാങ്ങീട്ടില്ല മീൻകാരൻ വരണേ ഞാൻ പറഞ്ഞില്ല ഫിഷിന്റെ ആള് വരണം. ഓല് വന്നിട്ട് ഉം ഫിഷ് വാങ്ങിയിട്ട് അങ്ങനെ റെഡി ആക്കുള്ളൂ
അതെയാ
ഉം എന്താ കറി എന്താ കറി വെച്ചോ
ആ കറി വെച്ച്.
എന്താ കറി?
മത്തി മത്തി വെച്ചു പിന്നെ വറവ് വെച്ചു ആ അതെ.
അങ്ങനെ ആകുമ്പോ പ്രശ്നല്ലത് ഫുഡിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ മത്തിയൊക്ക ആകു